ഹലോ ഹലോ അസലാം അലൈകും ആഹ് കേക്കുന്നുണ്ട്. ആഹ് എന്തൊക്കെ വിശേഷങ്ങള്.
സുഖാണ് എന്താ അവിടത്തെ വിശേഷങ്ങള്.
ഇവടെം സുഖം തന്നെ മഴയുണ്ടായിന്ന്.
ആഹ്
നിങ്ങളവടെ മയണ്ട ഇവിടെ നല്ല വെയിലന്നെ ഇന്ന്.
അതെ ഞ ഞങ്ങളവടെ ഇപ്പം വെയിലാണ്. പക്ഷെ ഒരു ഒമ്പത് മണിയുടെ സമയത്ത് നല്ല മഴണ്ടായിന്.
ഓഹ് ഇവടെ രാത്രി ഇന്നലെ രാ രാത്രി പെയ്ത്ണ്. ഇന്ന് രാവിലെ ഒന്നും ഒന്നും പെയ്തിട്ടില്ല മഴയില്ല. ആഹ് ആ ഇന്നലെ വൈകുന്നേരം അങ്ങനെ ഉണ്ടായിരുന്നു ചെറുങ്ങനെ ഒരു പാറല് പോലെ മയക്കാറ് നല്ലോണം ഇണ്ട് പക്ഷെ മഴ പെയ്തത് കൊറച്ചെ പെയ്തിട്ടുള്ളൂ.
ആഹ് ഇന്ന് നല്ല കനത്തിലൊരു മഴ പെയ്തു കുട്ട്യാളെ മദ്രസ വിട്ട് വരുന്ന നേരത്ത്.
ഓഹ് കുട്ടേളെല്ലാം എത്രയിലാ മദ്രസിൽ പഠിക്കുന്നേ?
ഓല് വല്യാള് ഇൻക്ക് മൂന്ന് കുട്ട്യാളുണ്ട് ഒരാള് ഹിഫ്ള് പഠിക്കാൻ കൊണ്ടാക്കിക്കാണ് പിന്നെ രണ്ടാമത്തെ കുട്ടി അതു ദൂരേണ് പിന്നെ രണ്ടാമത്തെ കുട്ടി എന്താ അഞ്ചാം ക്ലാസ്സിലാ പഠിക്ക്‌ണ് മദർസില് അഞ്ചിലും സ്കൂളില് ആറിലുവാ.
ആഹ്
ഉം മൂന്നാമത്തെ ആള് ഒന്നാം ക്ലാസ്സില് സ്കൂളും മദർസ്യാ ന്ന് ആ ണ് ആ പിന്നെ ര മൂത്ത ത് മാത്രേ ചെക്കനൊള്ളൂ പിന്നെ രണ്ട് പെൺകുട്ട്യാളാ
ഓ അങ്ങനെ ആ അപ്പൊ ട്യൂഷൻ ക്ലാസെല്ലാം കൊടുക്കാ റുണ്ടോ കു
ഇല്ല ഇല്ല ട്യൂഷന് ട്യൂഷനൊന്നും വിട്ണില്ല
ആ ഇപ്പൊ ഓൺലൈനെല്ലാം ട്യൂഷന് ണ്ടല്ലോ ഇപ്പൊ ഓരോ സീവ് സിന്റെആഹ് ആ അതിലല്ലേ ചെറിയ ഫീസള്ളൂ ഞാന് കഴിഞ്ഞ പ്രാവശ്യം സി എം വി എംന്റെ പ്രൊമോട്ടർ ആയിനു അന്നേരം എന്റെ ചെറീയ ഫീ ഫീസേഉള്ളൂ ഒന്ന് മുതൽ പ്ലസ് ടു വരെ ഉള്ള കുട്ടിക ടു ട്യൂഷനോല്ലാം എടുത്തൊ ടുക്കാന് ഈ അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ ഉ വേറേല സ്ഥാപനങ്ങള് നോക്കുമ്പോ ആ സ്ഥാപനത്തിൽ കുറവാ യിരിക്കാം ഫീസല്ലോ ട്യൂഷന്റെ ഫീസല്ലോ ആഹ്
ആ ഇല്ല ട്യൂഷനൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല
ആ നിങ്ങളെന്നെ പഠിപ്പിച്ചു കൊടുക്കുരിക്കും അല്ലേ ആ പിന്നെ ചോറല്ലായോ അനക്ക് ഒരു മോളേള്ളു ആകഒരു മോളേള്ളു ഓള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണേആഹ്
ആ
മദർസയിലെ ഇയടെര്യത്തന്നെയന്ന് മദർസ കഴിഞ്ഞിട്ട്ന്ന സ്കൂളിലക്ക് അങ്ങനെ പോക്ക്
ആ അങ്ങനെ
നിങ്ങളെ മദ ർസയു സ്കൂളെല്ലാം അരിയത്താ
ആ അതെ എടുത്താണ് പക്ഷെ സ്കൂളിലേക്ക് ചെർത് ചെറിയ കുട്ടി വണ്ടീലപോവ ന്നി പ്പൊ എന്താ ബേഗൊക്കെ ണ്ടെങ്കിലു എടുക്കാം പണിയല്ലേ ട്ടല്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പൊ എന്താ വല്യ വല്യോള് വ ട്ടാ പോവാ
ഓ അങ്ങന ആ അപ്പോ നിങ്ങൾക്ക് കൊണ്ടാക്കലരിക്കും അല്ലെ നിങ്ങള് ചെറിയ കുട്ടീന
അല്ല മദർസക്ക് പോകുമ്പോ എന്താളേച്ചന്റെ കു ണ്ട് തൊണ സ്കൂൾക്ക് പോകുമ്പോ വണ്ടിലും
ഓ അങ്ങനെ അപ്പൊ ആള് കൂടെള്ളൊണ്ട് പ്രശ്നം ഇല്ലല്ലേ ഉ അല്ലെങ്കിൽ ഒല നായും മറ്റും മറച്ചുംല്ലേ അപ്പൊ ന്തായാലും കുട്ടികളെ കൊണ്ടാക്ക--ആ
ഉം
മ്മളെ നാട്ടിലെല്ലാംണ്ട് ഇഷ്ട്ടം പോലണ്ട് എത്രയാത് മയക്കാല തതും നന്നാ അടി കുടിയെ ല്ലാം കടന്നിട്ടാണ് അന്നേരം പേടിയാ നമ്മക്കെന്നെ പേടിയാവും ഇവരെയും കൂട്ടീട്ട് പോകുമ്പോ
ഞമ്മക്ക്ന്നേ പേട്യയാണ് കാണുമ്പേ ആഹ്
ആ ഇത ഓരോ വല്ല്യ വല്ല്യ സൈസ് ഒന്നും ആയില്ലല്ലൊ ആപേടിയാവും അപ്പൊ ഞാൻ എന്തായാലും വടിയെല്ലാം എടുത്തിട്ട് പോക്ക് പോ കൊണ്ട ക്കാൻ പോന്നുണ്ടെങ്കില് പഠിക്കും കൈപിഠിച്ചിട്ട് പോവും അപ്പൊ ആൾക്കാരല്ല ഞാൻ നമ്മളെ തന്നെ നോക്കിനിന്നിട്ട് കൈകേ പിടിച്ചിട്ട
നമ്മക്കും പേടിയാണ്ത് കാണ് ന്നതെ
ആഹ്
ഉം
പിന്നെ അങ്ങനെയന്നും തന്ന ഉ ഇനി നിങ്ങള് ടൂറിനെല്ലാം പോവാറ് ണ്ടാ
ആഹ് പോവാറുണ്ട്. ഇപ്രാവശ്യം പെരുന്നാൾക്ക് പോയിട്ടില്ല പോയിക്കണു ഞാന് ഹസ്ബന്റിന്റെ ഒപ്പം അല്ല എൻ്റെ ഉമ്മാന്റെ വീട്ടത്താരൊപ്പം പോയി ഇപ്രാവശ്യം
ഓഹ് ഏടെ ടുറിനോയിനി ഏ എടിയൽ വയനാടാ ഓ വയനാട് നല്ല എങ്ങനാ നല്ല സ്ഥലാ ആ അടെ എന്തെല്ലാം ഉള്ള ആടെ എന്തെല്ലാം കാ കാണാനുള്ളത്
അവിടെ ഏതൊക്കെ മറ്റേ വട്ട റിന്റെറെ എന്തൊക്കെ സംഭവങ്ങളിലൊക്കെ പോയി പേരന്നും എനിക്ക് ശരിക്കറിയില്ല
ഓഹ് വാട്ടർ ആഹ് വാട്ടർ ഫാൾസ് മറ്റേ എന്തോ എന്തോ ഗുഹയില്ല ഇറക്കൽ ഗുഹ എന്തോ ഒരു ഗുഹ ഗുഹന്റെ പേര് പറയുംക്ക് അത് എനിക്ക് കിട്ടുന്നില്ല ആഹ് ഓരോന്ന് പറയുന്നെക്ക അടിയില് പോയ നല്ല രസന്ന് പറയുന്നത്. പക്ഷെ ഞാനിത് വരാ പോയിട്ടില്ലേ ന്തോ ഗുഹയല്ല ഇല്ലേ അടിയെല്ലും പോയിട്ട നിങ്ങള്
ആഹ് ശരി ആഹ് ഉം
പിന്നെ വെറെ അപ്പോ ഇവര് സ്കൂള് ടൂർ ണ്ടാല്ണ്ടോ ഇവരിക്ക്
സ്കൂൾത്തെ ട്യൂർന്നും
ആ സ്ക്കുൾ ഇത് ഈ ഓഹ് അങ്ങനെ അപ്പോ പേരന്റ്സ് ഒപ്പരം പോയിക്കൂടെ അങ്ങനെ പേരൻറ്സ് പോവാൻ പറ്റൂല സ്ക്കുൾ ടുറിന് നമ്മളല്ല സ്കൂള് പോവാത്ത കുട്ടി കുട്ട്യള് പ്പ ങ്ങന്തന്നെ ആഹ കുട്ടിള കൂടെ പോ പോവാ, പക്ഷെ കൊറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കണ്ടിരും പ്പോ ഇരുന്നൂറ് രൂപയാ കുട്ടിയക്കെങ്കില് യ് ന്ന് രക്ഷിതാക്കളടക്ക ഒക്ക ആയിട്ട് നാനൂറ് രൂപ കൊടുക്കേണ്ടി വരും ഇരുന്നൂറ് രൂപ നമ്മളിയായിട്ട് അങ്ങനെ എക്സ്ട്രാ പോലെ കൊടുക്കേണ്ടി വരും ആ ഓ ഇവര് ട്രാവലറിലെല്ലന്ന് നമ്മൾ സ്കൂളന്ന് പോക്ക് നല്ല രസാണ്
അതെ എല്ലാരും കൂടി പോകുമ്പോ രസം തന്നെ
ഇന്ന ഇന്നലെല്ലാം ഇത് മഴായിട്ട് തുണിയണങ്ങി കിട്ടുന്നില്ലാലോ യൂണിഫോം ഫുള്ളും നഞ്ഞിട്ടെ ഇന്ന് ഇന്ന് കൊറച്ച്‌ വെയ്ൽ വന്നൊണ്ട് പിന്നെയും സമാധാനംണ്ട് യൂണഫോമല്ലാം ഒണങ്ങാന്
ഞാന് പിന്നെ തിരുമ്പീട്ടവിടെ പുറത്ത് ടാർ പായി കെട്ടിയിട്ടുണ്ട് അയ് അടിലിട്ടും ഇന്നിട്ട് പിന്നെ
ഓ
വളളം തോർന്നിട്ട് കുട്ടികൾക്ക് യൂണിഫോമക്കെ ഉണങ്ങാനു ഉണ്ടെങ്കിൽ ഞാൻ കടക്കുമ്പോ റൂമിൽ കൊടുന്നിടും
ഓ അങ്ങനെ ആ പിന്നെ ഓ അപ്പോ നിങ്ങൾ ഇത് വാഷിംഗ് മിഷീനിലിടൂല?
ഇല്ല വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല
വാഷ് ഓ അങ്ങനെ ആഹ് പക്ഷെ നമ്മൾ വാഷിംഗ് മിഷീൻ വെടിച്ച്ണ് പക്ഷേ നമ്മൾ ഉണക്കാനെ ഉയോഗിക്കുള്ളൂ അങ്ങനെ അയിന്റെ ത തിരുമ്പലൊന്നും ഇല്ല ഉണക്കാന് നല്ല യാണത് ഓരരിക്കടി ഈ മഴ സമയത്ത് ഉണക്കി ഉണക്കി കിട്ടുമ്പോ വേഗം നല്ലന്നെയല്ലേ
അതെ അതെ അത് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഉണങ്ങാൻ സുഖമാണ് ഉം ഞങ്ങള് വീട് ഇരുന്നിട്ട് ആകെ നാല് മാസം ആവണള്ളൂ
ഓ നിങ്ങളെ പുതിയ വീടാ നിങ്ങളെ ഒറ്റക്ക് കയറ്റി താമസിക്കുന്ന വീടാ ഓ അങ്ങനെ
അപ്പൊ വാഷിങ് മിഷീൻ വേണോന്നൊക്കെ ചോയ്ക്കും ഇനിക്ക് വാഷിങ് മിഷീ നോട് വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് ഞാൻ വാണ്ടാന്ന് പറയും ഇൻഷാ അള്ളാ വാങ്ങണം
ഓഹ്
മം പൊതുപ്പും വിരിപ്പൊക്കെ തിരുമ്പണങ്കി എന്തായാലും വേണ്ടരുല്ലോ
അതെ അതെ. ആ പിന്ന വൈന്നേരം സ്നാക്സ് എല്ലാ എന്താ എന്തെല്ലാ ആക്കല് നിങ്ങള്?
അങ്ങനെന്നുല്ല ഞാൻ ചെലപ്പോ ചായയെ കുടിക്കാറില്ല. കുട്ടികൾക്ക് ചെലപ്പോ ജ്യൂസോ എന്തേലും ണ്ടാക്കി കൊടുക്കും. ചായ എട് ചായ വെക്ക പറഞ്ഞല്ല. ഏയ് ഇനിക്ക് താല്പര്യല്ല. മ്മ് മ്മ്.
ഓ അങ്ങനെ ആഹ് പിന്നാ എന്നേരം കുട്ട്യക്കൊന്നും വേണ്ടി വരൂല്ല അപ്പൊ. നിങ്ങളെ മക്കള് ചോയി ക്കൂല
ല്ലല്ല ചോദിക്കലില്ല. ചായ അത്ര നല്ലന്നല്ലല്ലോ അപ്പൊ ഞാന് മൈൻഡ്യെല്ല
ആഹ് ആ ഹ് അങ്ങന
മം
പിന്ന നിങ്ങള് ടൈം നോക്കണേ.
ആഹ്
ഹലോ ആഹ് പിന്ന ആഹ് പിന്നാ. ആഹ് വേറെന്നാ.
വേറെന്താ പിന്നെ അങ്ങനെ പോണു. പിന്നെ ഉച്ചക്ക്ള്ളോക്കെ ആയോ?
ആഹ് ഉച്ചക്കുള്ളായി അത് ഉമ്മയാന്ന് ആക്കല് ഞാന് പിന്നെ പാത്രം കൗവ. അങ്ങനത്തെല് ചെറിയ ചെറിയ പണികളല്ലാം ഞാൻ ചെയ്യു പൊറത്തുള്ള പണികളെല്ലം
ആഹ് ആഹ് ആ ഹ് മ്മ്
ഫുഡിന്റെ കാര്യല്ലം ഉമ്മയ ചെയ്ല് അപ്പൊ അതോണ്ട് നക്ക് ക്കറിയ പശ്ശെ ഉമ്മയാ ചെയ്യാറ് ന്ത്യെ ചോറു വെക്ക ല്ല അവരിക്ക് ഭയങ്കര ഒരു ഇഷ്ടുല്ല താല്പര്യല്ലേ അതിലല്ലോ ആഹ് അങ്ങന ആ നിങ്ങള ചോറോ ചോറും കറിയേല്ലായൊ?
ഇല്ലാ ചോറായോ ചോയ്ച്ചാല് ഇന്ന് ഞാന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് വേറെടി ഞാനും ഇന്റെ ചെറിയ രണ്ട് പെൺകുട്ട്യോളും മാത്രൊള്ളൂ അപ്പൊ പിന്നൊക്കെ കണക്കാ ചോറ് വെച്ചിട്ട്ണ്ട് റൈസ് കുക്കറില് എറക്കി വെച്ചിട്ടുണ്ട് ചോറ് പിന്നെ കൂട്ടാന് ഇന്നലെ ഇണ്ടാക്കിയ്ണ്ട് കുമ്പളങ്ങ കറിണ്ട്.
അതെങ്ങനെ കുമ്പളങ്ങ കറി എങ്ങനെ ഇണ്ടാക്കുവാ
കുമ്പളങ്ങ കറി ഞാനിപ്പം ന്നലെ വെച്ചിര്ന്നത് പരിപ്പൊക്കെ ഇട്ടിട്ടാണ്. പരിപ്പും പരി പരിപ്പും പച്ചൊളക് ഉപ്പും പാട് ഇട്ടിട്ട് വള്ളം പാർന്ന് വേവിക്ക
ആഹ്
അയിന് ശേഷം ഏഹ് ന്നലെ ഞാൻ ഇണ്ടാക്കിയതാട്ടോ പറയണ് കുമ്പളങ്ങി കായിം
ആഹ്
യിം പുളി പാർന്നിട്ടെയ് മഞ്ഞപ്പൊടിം മൊളകും പൊടിം ഇട്ടിട്ട് ആ അതും വേവി ക്ക ആഹ് ന്നിട്ട് ഏഹ് ആ ന്നട്ട് വേവിച്ചേല്. തേങ്ങചേരവീട്ട് അയില് ചെറിയ ഉള്ളീം ചെറിയ ജീരകോം ഒക്കെപ്പാടെ കൂടിട്ട് അരച്ചിട്ട് അയിക്ക് പാരാ. ന്നിട്ട് കടൊട്ടിക്ക
ഓഹ് അങ്ങന
മം
നമ്മളങ്ങൻത്താക്കലില്ല അുകൊണ്ടാ ഞാൻ ചോയ് നമ്മള് ആ പരിപ്പ് കറി ആക്കും പരിപ്പിന്റെ കറി അയ് പര് പരിപ്പ് മാത്രം ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ആദ്യം ഇട് വേവിച്ചിട്ട് അതിന്റെത്ത് തേങ്ങല്ലാം അരച്ച് വറ
ഇല്ല കുമ്പളങ്ങ എന്റെ കറിയാക്കീട്ടില്ല പറീന്ന് കേക്ക പക്ഷെ നമ്മളിതുവരെ ആക്കിയിട്ടില്ല അങ്ങൻത്തെ
ആഹ്
ഉം
ഞാനെപ്പഴും വെക്കൂല ഇവർക്ക് ആഴ്ചേല് രണ്ടൂസേ ലീവൊള്ളൂ ആ ടൈമില് മാത്രേ ഞാൻ ണ്ടാക്കുള്ളൂ കറി എന്തേലൊക്കെ കാര്യായ്ട്ട് ഉം അലാപ്പാരപ്പ തിന്നാന് ഇല്ലല്ല ഓലുസ്താദാണ്
ഓ അപ്പൊ മറ്റേ കുട്ട്യാക്കും
ഉം ഉം ഓൽക്ക് കറിയൊന്നും വേണംന്നില്ല ഓൽക്ക് മറ്റേ കിഴങ്ങ് പൊര് വഴുതനങ്ങ പൊരിച്ചതോ അല്ലെങ്കിപ്പോ കോഴി വരട്ടിയ തോ അങ്ങനെന്തേലൊക്കെണ്ടെങ്കിതൊക്കെ ഇഷ്ടം കറിയൊന്നും വല്ലാതെ പാരൂല
ആഹ് അങ്ങനെ ആഹ് അപ്പൊ പിന്നെ കറി വെക്കണ്ട ആവശ്യം വരുന്നില്ലല്ലോല്ലേ ഉം പിന്നെ
ട്ട്പ്പിനിക്കായിട്ട് വെക്കോ ഞാന് ഒറ്റക്കായാ പിന്നെ മടിയും കൂടൂലേ
ചെ ചക്ക ചക്കന്റെ സീസണണെല്ലേ ഇപ്പൊ ചക്കയെല്ലാം ഇണ്ടാവലുണ്ടോ ങ്ങളാടിയെല്ലോ?
ഉം ചക്കണ്ട് പക്ഷെ എനിക്കീ മഴ പെയ്താ പിന്നാ ചക്ക ഇഷ്ടല്ല പിന്നെ വള്ളം കേറി
ആഹ് ആഹ് വെള്ളങ്കേറിയാ എന്തോല്ലാവും പക്ഷെ ഓരാള് ചക്കനെ കൊണ്ട് പോരി മുർ
ആ ഞാൻ ണ്ടാക്കും ഞാന്ണ്ടാക്കി ഈ മഴ ഇങ്ങനെ തുടത്തണതിന്റെ മുന്നേ ചക്ക കിട്ടി ട്ടിയപ്പോ ഞാൻ വർത്തു എണ്ണയിലിട്ടിട്ട്
ഓ
അതിഷ്
പക്ഷെ അതന്നേരം പൊട്ടിത്തെറിക്കൂല വള്ള വള്ളായിരിക്കൂലേ?
ഞാനടച്ചക്കലാ
ഓ അങ്ങനെ അതപ്പൊ നിങ്ങളൊണങ്ങാൻ വക്കോര്ക്കുംല്ലേ ഉണക്കീട്ട് പൊരിക്കലാ ഏ
തന്നെ
അപ്പൊ ഇത്ഈ വെള്ളം പോലെ ഉള്ള ഇത്
ഏ ഇല്ല ഇല്ലല്ലല്ല ഞാൻ എണ്ണയിലാണ് പൊരിക്കല് പിന്നെ പൊട്ടിത്തെറിക്കലൊന്നുല്ല
ആഹ് ആഹ് അപ്പൊ ഹാ ആഹ് ഓരോളല്ലാം അങ്ങനെ ആക്കുന്നന്റെ തന്നെ അങ്ങനെ പറയുന്നാക്ക പിന്നെ കായ് വർത്തെ ഉം കായനെ കൊണ്ടുവരുന്നേ പച്ചക്കായ്യാ തെല്ല എടുക്ക കായി വസ ഉം അന്നെ ആമ ആമ ഇതാ
ഏ